ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ
ഹലോ ഒന്നും കേക്കാല്ലല്ലോ?.
റേയിഞ്ചില്ലേ?.
ഓ
ഹലോ
ഹലോ ഹലോ കേൾക്ക്ണ് ഇണ്ടാ?. കേൾക്കിണ് ഇണ്ടാ
അ ത്തൊന്നും കേട്ടീല്ല ആഹ്
ആഹ് റേയ്ഞ്ച് പ്രശ്ന ഇണ്ടാ. റേയ്ഞ്ച് പ്രശ്നം ഇണ്ടോന്ന്
ആഹ് അതന്നെ
മഴൊക്കെ ആയിട്ടേ പിന്നെ എന്തൊക്കെയ ചോറൊക്കെ തിന്നോ
ആഹ് ചോറക്ക തിന്ന്
ഉം എന്തേർന്നു.
ഏ എന്താ മീൻ കറിം മീന് പൊരിച്ചതും. ചോറും.
മീനൊക്കെ കിട്ടാറുണ്ടാ ചില ഭാഗങ്ങളില് മീനൊന്നും കിട്ടാറെല്ലല്ലോ
ഹെ കിട്ടല്ണ്ട്.
ഉം പിന്നെ വേറെന്തൊക്കെ
എന്നാ നല്ലത്.
എന്തേര്ന്നു
രാവിലെ രാവിലെ അപ്പം ചപ്പാത്തി അപ്പൊക്കെ ഉണ്ടെയിനു.
ഉം എന്നും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാകൊ അതൊന്നും
ആഹ് ആഹ്
എന്നും ഒരേ ഐറ്റം തന്നെണ് ച്ചോയിക്ക
എന്നും ഒരു ഐറ്റം അല്ല മാറി മാറി ഉണ്ടാക്കൊക്കെ ചെയ്യും.
പിന്നെ മക്കളൊക്കെ സ്കൂൾ പോയില്ലേ
ഏഹ്
കുട്ട്യാളക്കെ
കുട്ട്യാളക്കവിടെണ്ട് സ്കുള് പോയി
ഏഹ്
സ്ക്കൂള് പോയിക്ക്ണ്
ഏഹ
ഒരാളിന്റെ മൂത്ത
ക്ലിയർ കുറവാണ് എന്താണാവോ റയിഞ്ച് കുറവായിറ്റാ എന്താന്ന അറിയില്ല
ആഹ്
കുറവാണ് അവിടന്ന് ഇങ്ങട്ട് കേൾക്കണത് മുറിഞ്ഞ് മുറിഞ്ഞ്ട്ടാണ് കേൾക്ക്ണത്
ആഹ്
എന്താന്ന് അറിയില്ലന്ന് പറയാ കേൾക്കല് കൊറവാണ്
കുട്ടികാരയിണ്ട് അയിന്റെട കുടി കേക്ക്ണ്ടാവൂലല്ലേ
അങ്ങനെ സൗണ്ട ഒക്കെ ഉണ്ടാവുമ്പളേ അപ്പോ ബുദ്ധിമുട്ടാവും
ആഹ് ആഹ് അ പിന്നെ എന്താ